ആ ആ ആ കുഞ്റങ്ങിയോ
ആ ഉറക്കി ഉറക്കി അവനെ ഞാൻ ഉറക്കിയായിരുന്നെ ഉറക്കി കിടത്തീട്ടാ പിന്നെ പിന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടീട്ട് പിന്നീട് എണീ റ്റായിരുന്നു പിന്നെ എടുത്തിട്ട് ഫീഡ് ചെയ്തിട്ട് ഒറക്കി ആറു മാസായിട്ടൊള്ളു ചെറുത ആറ്
ഇല്ലേ
ഇല്ല വല്യ പ്രശ്ന ഇല്ലേ പക്ഷെ ഇന്നലെ രാത്രി തൊ ട്ട് ഓന് എന്തോ ഒരു ഒരു മിഷ്ടം കാ അതെ കൊണ്ട് കെടത്തും പെട്ടെന്ന് എണീക്കും പിന്നെയും കെടത്തും
ആ ഇ ഫാൻ ഇടുന്നുണ്ടോ മഴയുടെ കൊണ്ടൊക്കെയായിരിക്കും കേക്കാവോ കേക്കാൻ പറ്റുന്നുണ്ടോ കേക്കാമോ കെക്കാവോ കേക്ക്